ഓഹ് ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കണ്ടാ കേൾക്കുന്നുണ്ടോ ആഹ് ആഹ് എന്തെടുക്കാറ്ന്ന് ആഹ് കേൾക്ക്ണ്ട് ന്തായി ചായുടിക്കെ കഴിഞ്ഞ
ആഹ് ചായകുടി കഴിഞ്ഞു നിങ്ങടതോ ചായകുടി കഴിഞ്ഞു ചായക്ക് ചിക്കൻ റോള് ഒണ്ടായി
ചായക്ക് കടി എന്താർന്നന്ന്
ചിക്കൻ റോൾ ഒണ്ടാരുന്നു കുട്ടികള് സ്കൂൾ വിട്ട് വന്നപ്പോ കൊണ്ടുവന്നിരുന്നു പൊറത്ത്ന്ന് വാങ്ങിയതാ ഉം
ആഹ് വീട്ടിലുണ്ടാക്കോ കടികളൊക്കാ നല്ല വിശേഷം മഴയൊണ്ട അവിടാ ആഹ്
മഴപ്പൊ പോയി തോന്നണ് ണ്ട്
ആഹ് ലൈറ്റ്ട് പൊർത്ത് ആഹ് ആഹ് പ്പ വെയ്ലായ്രിക്കല്ലാ ഇല്ല മഴ കൊറവാണ്
ആഹ് മയ പെയ്യുമ്പങ്ങനേണ്ട് പെയ്യും ഒന്നിച്ച് പോയാ പിന്നെ അങ്ങൻ ഇപ്പത്തെ കാലാവസ്ഥ അങ്ങനേണ് പെയ്യാണെങ്കി അങ്ങനാണ്ട് പെയ്യും
ആഹ് നിക്കാണെ ഞാനാടെ നിക്കും ഞ്ഞ്പ്പൊ ചോറ്നൊക്കെ ആഹ് ചായുടി കയ്ഞ്ഞ്
ഉം എന്തേര്ന്നു കടി?
കടി പ്രത്യേകിച്ചൊന്നുംണ്ടായ്ല ബേക്കറി ഐറ്റംസാെക്കെണ്ടായി
ആഹ്
ഉം ചോർനെന്തയ്ച് മൂന്ന് പേര്
ആഹ്
അവ്ടെയാ?
ഇവ്ടിം മൂന്നാളാ ചോർന് പിന്നെ ഉച്ചക്കത്തെണ്ട് ആഹ് ഇൻക്ക് രണ്ട് പെണ്ണും ഒരാണും ഉച്ചക്ക് പിന്നെ ചോറും ചിക്കൻ കറീണ്ട് അതെന്നെണ്ട് വെയ്കുന്നേര്ത്തിനും
ചിക്കനാർന്നു സ്പെഷ്യലെല്ലേ
ആഹ് എല്ലം മാറി മാറി അങ്ങനെ വാങ്ങും എല്ലം ഒ എന്നും ഒന്നെന്നായാ മട്ക്കും ചെയ്യും
ആഹ അത് തന്നെ
ചിക്കനും, ബീഫും. ആഴ്ച്ചെലൊരീസം ബീഫ് വാങ്ങും. പിന്നെ മീന് പിന്നെ ഒരീസം കോയി അങ്ങനെ വാങ്ങി കഴിഞ്ഞ പിന്നെ രണ്ടിസ്ത്തിന് ഉണ്ടാവും ഒന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞ-
രണ്ടു ദിവസത്തേക്ക ഉണ്ടാവും ഏ! പച്ചക്കറിയൊക്കെ ഇണ്ടാ വീട്ടില്
അതിലൊക്കെ പച്ചക്കറൊന്നുംല്ല പുറത്ത്ന്ന് വാങ്ങണം
ആ! ഞങ്ങൾക്കും ഞങ്ങൾക്കുംല്ല ഇല്ല! ഇല്ല! ഇല്ല! ഇല്ല ഞങ്ങ തിനുള്ള സ്ഥലുല്ല ക്ക് പുറത്തൊന്ന വാങ്ങയണ ആ
പിന്നെ പപ്പായ അങ്ങനത്തൊക്കെ ഉണ്ട്. ആഹ് രാത്രി ചോറന്നാണ്. ചക്കല്ല ചക്ക ഞമ്മ ക്ക്ല്ലാന്നൊള്ളൂ പക്ഷെ അടുത്തുകൂടെ എല്ലോടത്തൂടീ ഉണ്ട്
ആ അവിടന്നൊക്കെ തരുവല്ലേ! ആഹ് അവിടന്നൊക്കെ കിട്ടുവല്ലേ!
ആ വല്യ ഇഷ്ടൊന്നുമല്ല ഇവിടെ ചക്ക എന്ന് പറഞ്ഞിട്ട് ചക്ക വെച്ചാലൊന്നും അങ്ങനെ ആരും കഴിക്കൊന്നുല്ല കുട്ടികളെന്നും കഴിക്കൂല ആ ചൂട് ഓട്ക്കെ ഞാൻ തന്നെ ചൂ കഴിക്കുമ്പോ ഉണ്ടാക്കുമ്പോ ആ ചൂട് ഓട്ക്കെഒരു പ്രാവശ്യം കഴിക്കും
ആ പിന്നെ വേണ്ട
പൈത്ത ചക്ക ആ അത് പൈത്തതൊക്കെ ആണെങ്കില് ഓല് പിന്നി തിന്നും അങ്ങനെ ചക്കാന്ന് പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ ഇങ്ങട്ട് ഇതാവൂല ആ ആ തുടക്കത്തിലൊക്കെ കിട്ടുമ്പോ മല്ല- നല്ലതാ അപ്പൊ എല്ലോട്ത്തും ചക്കല്ലേ
ആ ആഹ് അത് തന്നെ കൊറെ കിട്ടുമ്പോ വേണ്ട.
ആ! പിന്നെ അത് ഈച്ച അറ്ത്ത് കൊണ്ട ഏ വെക്കേഷന ഒക്കെ എന്താ അങ്ങനെ ഓരോ കല്യാണങ്ങളും തെര് ക്ക്കൊളൊക്കെ ആയിട്ട് അങ്ങനെ പോയി
ഉം ടൂറൊന്നും പോയില്ലേ?
ടൂറൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല കല്യാണങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മട അട്ത്തതിൽന്നെ മൂന്നാല് കല്യാണങ്ങള്ണ്ട് അപ്പൊ ചെലവ് കൂടുതലായിരുന്നു
ആ ആഹ് സ്വന്തക്കാരടെ ഇരിക്കല്ലേ ആ ആ ഉം
വീട്ടിൽ തന്നെ അനിയന്റെ മോൾത്ണ്ടേര്ന്നു ഡ്രസ്സ് എടുക്ക പിന്നെ എന്തെങ്കിലും കൊടുക്കും വേണ്ടേ
ആഹ് അത് തന്നെ നല്ല ചിലവാള്ളാ
പ്രാശ്യം എങ്ങട്ടും പോയിട്ടില്ല
ആ
കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ തന്നെയേനു ഒക്കെ അടുപ്പിച്ചായിരുന്നേ ആ
ആ ആ അങ്ങനെ അടിച്ചു പൊളിച്ചു ആ ആ ആ ഞങ്ങള് ടൂറൊക്കെ കുറവാർന്നു ഉം എങ്ങും പോയിട്ടോ ഉം ഇല്ലാ വല്ലപ്പോഴൊക്കെ പോവും അങ്ങനെ ഒന്ന് വെക്കേഷൻ ഒന്ന് അങ്ങനെ പ്രത്യേകച്ച് പോക്കൊന്നുല്ല ലോക്കലൊക്കെ എവിടേ ലൊക്കെ പോയിട്ട് വരും അങ്ങനെയൊക്കെ
പോകും വാണം ഞമ്മള് ഇടക്ക് മക്കളൊക്കെ കൊണ്ട് പൊറത്തും പോണം
ആ അത് തന്നെ ഉം പി വേറെന്തൊക്കെയ വിശേഷംൊക്കെ
വേറെന്താ മക്കളെന്താ പഠിക്ക
ഇല്ല പഠിക്കുള്ളാണ് നിസ്കരിച്ച് ഴിഞ്ഞിട്ട്പഠിപ്പിക്കാന ഇരുത്തണം
ആഹ
ഉം ചെറിയ മോന എഴുതാനൊക്കെ ഉണ്ട് ചെറുത് യു കെ ജി മക്കളൊക്കെ വലുതായി മോന്പ്ലസ് ടു എഴുതിൊക്കണ് റിസൾറ്റ് ഒക്കെ വന്നത് ഇപ്പ ആ പ്ലസ് ടു ഴിഞ്ഞ് ഡിഗ്രക്ക്ോണം രണ്ടാമത്തെ മോള് എലിക്ക് ഒമ്പതില് ആ മൂളും ഒമ്പതാം ക്ലാസില് ഉ അവിടെയാ
ഇവിടെ അങ്ങനെ തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞിരിക്കണ ഒരാളുണ്ട്
ആഹ എവിടെേലും കിട്ടിയാ
ഓള് ഡിഗ്രിക്കല്ല ഓള് നഴ്സിംഗ ആണ് നോക്ക്ണെ വേറെ ഉ മോക്ക് ഡിഗ്രി വേണ്ട ബി എസ് സി നേഴ്സിംഗ അന്വേഷിച്ച കൊണ്ടിരിക്കുകയാണ് തീരുമാനയിട്ടില്ല എവിടെ എവിടെയും ഓരോരുത്തരു ദിവസവും വിളിച്ചങ്ങ ഇങ്ങനെ ഓരോ ഏജന്റുമാർ ഇങ്ങനെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ
ആ ഉ ഉ നല്ല ക്യാഷും വേണല പൈസ
എജ്യൂക്കേഷൻ ലോൺ എടുക്കണ അല്ലാതെൻ കയ്യിൂല
ആഹ അപ്പൊ അതെങ്ങനെ നമ്മള് കയ്യില ഉുള്ളപ്പോ അട അട അടക്കണം അടക്കണ ലോണ ആ വ
അടക്കണം പക്ഷെ നമ്മള് ഇപ്പ അടക്കണ്ട അവർക്ക് ജോലിയായിട്ട് ഓരടക്കും
അടച്ചാൽ മതി ആഹ് ആഹ് ആ
ആഹ പടച്ചാ മതി ഇപ്പൊ മ്മളൊരു രണ്ടു ലക്ഷംൊക്കെ കൊടുക്കേണ്ടി വരും ഓരോ കോളേജിന് പൈസക്കനുസരി ഫസ്റ്റ് ഇയർ ഫീസ് നമ്മളടക്കണം ബാക്കി ലോണക്കാർ തരും എജ്യൂക്കേഷനോ ഓലപഠിത്തം കഴിഞ്ഞ പഠിത്തം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ജോലിക്ക് കയറിയാല് ഒരു ജോലി അപ്പ എവിടെ കയറിയാലും ലെ സാലറിന്ന് കട്ടാവും
ആഹ് ആഹ് ആഹ്
പിന്നെ നമ്മള് കൊറച്ച് റിസ്ക് എടു- ജോലി ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു ഭാവി ആവല്ലോ വിചാരിചച്ച് ട്ടാണ് ഡിഗ്രിക്ക് പോയി നാല് വർഷം പോയി കഴിഞ്ഞാലേ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ആ നാല് വർഷം ഇങ്ങനെ എന്തെിലും ആ വെറുതെങ്ങനെ പോവാ ന്നെ ഒള്ളു പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നാല് വർഷം ഷം കഴിഞ്ഞാ പിന്നെവറെ എന്തങ്കിലും കോഴ്സ് നോക്കണ്ടേ നമ്മള് ഒരു ജോലി
ആഹ് അത് തന്നെ ആ വെറുതെ പെൺമ്പുള്ളേരല്ലേ നാലു വർഷം വെറുതെ പോയി കഴിഞ്ഞ പിന്നെ
ആഹ്
രണ്ടാമത്തൊര മോളാണാ എനിക്ക് രണ്ട് ആ എനിക്ക് രണ്ടും മോനും ഒരു മോളും നട- ക്കത്തെ മോള് ഇളയത് രണ്ടും മൂത്തത് ആണ് ഇളയത് ആണ്ണ്മോന് പ്ലസ്ടു കഴിഞ്ഞിരിക്കുന്നു മോളോ ഒമ്പതില് ചെറുതൊരാണ്ണം ഉണ്ട് യു കെ ജിയില്
ഇനിപ്പോ അവന് ചെറുതുന്നുണ്ട്
ആഹ അതെ അതാണ് ആഹ് അപ്പൊ സൈമ ഉള്ള നമ്മ രണ്ടപേരും ഹസ്ബന്റെ എന്ത് യ്ണ്
പെയിന്റിങ്ങ് ആണ് ഇവിടെ നാട്ടിലുണ്ട് ഉം
ആഹ് ആഹ്
ഹസ്ബെന്റോ
ഹസ്ബന്റ് പ്രവാസി ആർന്നു ഇപ്പൊ ഡ്രൈവറായിട്ട് ഇവടെ ഇവടെ ഇണ്ട് ഇപ്പ, രണ്ട് മൂന്ന് വർഷായിട്ട് ഇവടെ ഇണ്ട്. ഗൾഫിലാർന്ന് ഉം
ആഹ് നിങ്ങളെ രണ്ടാമത്തെ കുട്ടിയും ചെറുതായിട്ട് നല്ല ഡിഫറൻസ് ഇണ്ടല്ലേ എന്റെ പോലെ തന്നെ. ഒമ്പതിലല്ലേ പറഞ്ഞേ ആഹ് എന്റെ തയലാറ്ണ്ട് പതിമൂന്ന് വയസ്സിന്റെ ഡിഫറൻസ് ഇണ്ട്
അതേനാ
ഉം രണ്ടാം രാ മൂത്തത് രണ്ടാമത്താണ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞത് അതിന്റെ മൂ ത്തതൊന്നിണ്ട് ഓളെ കല്യാണം കഴിച്ചിക്ക്ണ്. ഇരുപത്തി മൂന്ന് വയസായി ആഹ് രണ്ടാമത്തെ പ്ലസ് ടു പിന്നെ ചെറുത് ആ അത് മോള്. രണ്ടാമത്ത മോള് ചെ ചെറുതാണ് ചെക്കനേ എങ്ങനെ ആ അവിടെ അടുത്തന്നെയാണ് കൊറച്ച് പോയാ മതി
ഉം
ഉം
കുട്ടികളൊക്കെ ആയാ?
ആഹ് ഓക്ക് രണ്ട് മക്കള്
ആതാ ആഹ് ആഹ് ആഹ്
ഉം
ഉം അവള് ജോലിക്കൊക്കെ പോണ്ടാ?
ഏ
അവക്ക് ജോലിയൊക്കെ ഇണ്ടാ?
ഇല്ലേ ജോലി ഇല്ല ഓള് പ്ലസ് ടു കഴിഞ്ഞിട്ട് വല്യ മോൾടെ ആരോ ഹോസ്പിറ്റൽ അഡ്ജിസ്ട്രേഷൻ പോയിരുന്നു
ആഹ്
പിന്നെ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയി ഇപ്പ അവക്ക് രണ്ട് കുട്ടികളായി. നേരത്തെ കെട്ടിച്ചോണ്ട് അപ്പൊ ഞാൻ ആഹ് ഇപ്പൊ ഓര് വൽ ഇതാവണം എന്നാ പിന്നെ ഇവളെ ഇഞ്ഞിപ്പ പെട്ടെന്ന് കഴി ക് കെട്ടിക്കണില്ല അവക്ക് എന്തേലും ജോലി ആവട്ടെ എന്നിട്ട്
ആഹ് അതന്നെ ആഹ് ആഹ് ആഹ്
ച്ചോ രണ്ട് മക്കളായി പോയിട്ട്
ഉം
ഇവളെ എന്തേലും ജോലിയൊക്കെ ആയിട്ട്
ആഹ് അത് മതി ഇപ്പ ആ ഇപ്പൊ ജോലി കാണണോലിപ്പൊ കെട്ടിച്ച് വിട്ടാലും ജോലില്ലാണ്ടേ ക്കെ ജോലിയാണെങ്കി നമുക്ക് കൊഴപ്പോല്ലല്ലോ പഠിപ്പിക്കേം വേണം ജോലിയും മേടിച്ചു കൊടുക്കണം എ എല്ലാം ചെയ്യും ചെയ്യണോലാ
ആഹ് കല്യാണം കഴിച്ച് വിടണേലും വേണ്ടേ സ്വർണം കൊടുക്കാ ഇപ്പൊ, ആ പൈസ ഇണ്ടെങ്ങേ നമുക്ക് പഠിപ്പിക്കാ അവരെ.
ആ അതന്നെ ഇപ്പ എന്ത് വെലാ സ്വർണത്തിനൊക്കെ
ആ മോന് എന്താപ്പ ഡിഗ്രിക്ക് പോകാനാ ഇഷ്ടം?
മോനിക്ക് ഞാൻ പറഞ്ഞു വേറെ എന്തേലൊ കോഴ്സ് നോക്കാൻ പറഞ്ഞിട്ട് അവൻക്ക് ഡിഗ്രി മതിന്നും പറഞ്ഞാണ്.
ആഹ്
ആ ഓരടെ ഇഷ്ടല്ലേ ആ വേറെ കൊറെ കോഴ്സുകളൊ ക്കെണ്ടല്ല ഈ ജോലിടെ ഒക്കെ ഇണ്ടല്ല അപ്പൊ അവൻക്ക് അതിന് താല്പര്യുല്ല അവൻക്ക് ഡിഗ്രി എടു ക്ക ണോന്ന് പറഞ്ഞാണ് നക്ക്ഷ്ട എല്ലട ഇഗീക്കെ
ആഹ ആഹ
വേറെ നല്ല വിശേഷം മക്കളൊക്കെ പഠിക്കയിരിക്കുവാണ് പഠിക്കാനോ മോനൊക്കെ എഴുതി ക്കോളൂ തന്നെ
ആഹോ ഓ സ്വന്തം എഴുതും പഠിക്കുകൊക്കെ ചെയ്യും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തടുക്കു
ആ ആ ഉം രാത്രി ചോറായിരിക്കുവല്ലോ തിന്നണേ
ആഹ ചോറല്ല
ചോ ആഹ ബിരിയാണിൊക്കെ ഇണ്ടാക്കവാ
ആഹ ഉണ്ടാക്കയേ അല്ലൊക്ക
ആഹ് നോ
ഉ ആഹ് ശരി